എന്തൊക്ക ഇത് ഇതില്ല റെയിഞ്ചില്ല.
ഇല്ല കേക്കുന്നില്ലേനി ഞ ഞാൻ പറഞ്ഞ കേക്കണ്ടേയ്നാ?
ഇല്ല ഇല്ല ഞാനൊന്നും പറഞ്ഞ കേട്ടില്ലേനു അത അങ്ങോട്ട് ഇതായിപ്പോയി. പിന്നെ എന്തൊക്കെന്ന്ട്ട്?
ഓക്കെന്നാ ഇല്ല ഫ്രീ ആയിട്ടില്ല.
ഫ്രീയായില്ലേല്ലേ മഴണ്ടവിടെ? എന്താ അവ്ടെ കാലാവസ്ഥ?
മ് മഴ വൈകുന്നേരം ആവുമ്പണ്ട് ഇപ്പൊ മഴ രണ്ടിസായിട്ട്.
നല്ലോണ്ണം പെയ്യണ്ട്.
മ് വൈകുന്നേരം രാവിലൊക്കെ നല്ല വെയിലർക്കും.
ആഹ് അതന്നക്ക ആ സ്കൂൾ മക്കള് - ഇട്ട് വരാൻ സമയത്ത് കൊറച്ചൊരു മഴ ഇണ്ടവും നല്ലോണം പെയ്തിട്ടൊന്നുല്ല അമ്മക്ക് ഇവ്ടട്ടോ.
ആ ഞ്ഞമ്മക്ക് മിഞ്ഞാന്ന് നല്ലോണ്ണം പെയ്തു ഇന്നലെ ചെറങ്ങനെ പെയ്ത്.
ആഹ് നമ്മുക്കൊരു നല്ലോണം മഴം പെയ്തിട്ട ചെറങ്ങനെ പെയ്യ്ണ്ള്ളൂ അത് വൈകുന്നേരം ഇയ്യറിഞ്ഞപോലെ സ്കൂ ടൈമില് കൊറച്ചേരണ്ടാവും. പിന്നെ രാത്രിയൊക്കെ നല്ല മൂടല മിഞ്ഞാന്ന് നല്ലോണ്ണം പെയ്തിണ് രാത്രി. പിന്നെ ഇതുവരെ പെയ്തിട്ടില്ല.
ഇവിടെ രാത്രിയല്ല വൈകുന്നരേനി സ്കൂള്ട്ട് വേര്ണ ആ ടൈമില് മക്കള് കൊടയും കൊണ്ടോയിട്ടില്ലേനീ മറ്റേ എന്നും കൊണ്ടോവും അന്ന് കൊട കൊണ്ടോയിട്ടില്ലേനി
ആ അപ്പൊ പിന്നെ മയയും പെയ്ത് നനഞ്ഞ് വന്നിട്ടുണ്ടാവൂല്ലേ.
കൊട കൊണ്ട് കൊടുത്തു പിന്നെ.
അവിടെ അടുത്തന്നെ സ്കൂള്?
സ്കൂളടുത്ത് തന്നെയാണ് എന്നാലേ നമ്മള് ബസ്സിനെ വിടൊള്ളു.
ആഹ് ആഹ് പേടിയാണ് കാര ശരിയാണ് ഏതടുത്തായാലും നമ്മു ഇതാവുമ്പോ നമക്കൊരു സമാധാന- ധാനംണ്ടാവും ഇന്ന ടൈമിൽ എത്തും ഒരു കുഴപ്പല്ലാണ്ട് എത്തുവല്ലോ എന്നുള്ള ഒരു രീതിയിലാണ്.
ഇതാ ടൈം ആവുമ്പണ്ട് മാറ്റി ഇറക്കിയത ആ റോട്ടീനിന്നെങ്ങട് കേറിയ.
അവന്റെ ഇറക്കി തിരിച്ച് വരു അതുപോലെ കൊണ്ട് എത്തിച്ചരും ഏത് ടൈം ആയാലും
മ്
അന്വേഷിക്കാനോ പിടിക്കാനോ നിക്കണ്ട- ഇതന്നെ ഞാന് ആ ആഹ് ആ വിളിച്ചാ മതിയല്ല മറ്റു നമുക്ക് - ഒരു ഒറ്റക്ക് വരുന്നും പോകുമ്പോരത്.
മ് ആർക്കെ വിള ടീച്ചർമാരോെട് ചോയ്ച്ചുമ്പോ? പറയും അവിടുന്ന് പോന്നെന്ന് പറിയും പിന്നെപ്പോ ഇവിടുന്ന് നമ്മള് അന്വേഷിക്ക-
ആതാ പറഞ്ഞത് പിന്നെ നമുക്ക് ഇവിടെ എന്താന്നും അറിയൂലാലോ അന്വേഷിക്കാൻ ഇത് വണ്ടിക്കാരെ ഏൽപ്പിച്ച - ആ ഒരു സമാധാനം ഉണ്ട് ഒന്നും ഇല്ലെങ്കിൽ സ്കൂൾ സ്കൂൾ വിളച്ച് നോക്കിയാലോ- അറിയാലോ ഇസ്കൂൾ ബാസായിരിക്കൂല്ലേ?
ആഹ് സ്കൂൾ ബസ്സണ് ഇന്നല്ല നേരം വൈകിയാണ്ട എത്തീനതെ മിഞ്ഞാന്നെ അപ്പൊ ഞാൻ പിന്നെ ടീച്ചർക്ക് വിളിച്ചപ്പ ടീച്ചർ പറഞ്ഞു ഇപ്പ പോന്നിട്ടള്ളൂ ഇപ്പൊ എത്തുട്ടൊന്ന് പറഞ്ഞ് ഈ നേരത്ത് അത് അഞ്ചിന്റ് കഴിഞ്ഞപ്പോത്തിന് എത്തി
അതെത്തേം ചെയ്ത് അങ്ങനെക്കെറുമ്പോ നമുക്കൊരു സമാധാനം ഒണ്ടല്ലോ വീട്ടിലിരിക്കാന്. ഞാനതുപോലെ മോന ഓട്ടോൽ ആക്കിയതാ പൈസൊക്കെ നല്ലോണ്ടന്ന് പറഞ്ഞിട്ട് കാര്യല്ലേ. നല്ലാം പൈസ കൊടുക്കണം ആ. നല്ല പൈസടുക്കണം അതാണ് പവി- എനിക്ക് മറ്റൊരു മൂത്ത രണ്ടാളും ഞാൻ ഒരു വർഷേ പറഞ്ഞയച്ചിട്ടുള്ളൂ ഓട്ടയിൽ പിന്നെ ഓര് സ്വയം ബസ്സ് കേറി - പോവാ ഓരിക്കന്നെ ഓട്ടോയിലിരുന്ന് മതിയായിട്ട് ഓരന്നെ എന്നോട് പറഞ്ഞ് ഞമ്മൾ ബസിന് പോയിക്കോളാന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സമാധാനം. ഇവന് ഒരു ഒറ്റക്കയിനെക്കൊണ്ട് ഒറ്റക്ക് കൂടത്തിലാരും പറഞ്ഞേക്കാൻ അങ്ങനെ ഞാ ഓട്ടോൽ ഏൽപ്പിച്ചേ എടുത്തത് കുട്ടികളല്ലെ കുട്ടികളൊക്കെ എല്ലാ ഇത്പോലെ വണ്ടിയിലും ഓരപ്പന്മാരും കൊണ്ടോയി കൊടുക്കാനും ഒക്കെണ്ടാവും.
ആഹ് ആ അങ്ങനെ ആകുമ്പോ-
ആഹ് അങ്ങനൊക്കെ ആകുമ്പ ഓരങ്ങനെങ്ങോട്ട് പോവും എല്ലാ കുട്ടി കുട്ട്യോളും വണ്ടീല ഏത് അടുത്ത്ന്നായാലും ദൂരത്ത്ന്നായാലും എല്ലാ വൈകിവരും ഇതന്നെ ഈ കൊണ്ടാക്കാനും കൊണ്ടരാനോക്കെ ഒരു പ്രയാസാണല്ലാ നമ്മള് അങ്ങോട്ട് കൊണ്ടോയി കൊടുക്കണം തിരിച്ച് ആ സമയം ആമ്പോത്തിന് ആടെത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടരും വേണ്ടെ.
ഉം അങ്ങനെയൊക്കെ നോക്കുമ്പോ അമ്മ വണ്ടിയങ്ങട്ട് ഏൽപ്പിച്ച
അതാനല്ലത് നമ്മളെ ഈ പോക് വരവില് അതിലെ പൈസ അതൊക്കെ തന്നെ ആ ഒന്നായിട്ട് കൊടുക്കുമ്പോ നമക്ക് കൊറച്ച് പൈസ ആവുന്നേഉള്ളൂ നമ്മളത് എറ വിളിക്കാനും കൊണ്ടുരാനും പോയോക്ക് ആ പൈസന്നെ മ്മക്ക് കാവും നമ്മള്ഡെയിലി കൊടുക്കുമ്പോ നമ്മക്കത്രറെ തോന്നൂല മാസ്ത് കൊടുക്കുമ്പോ എന്തോ വല്യ ഒര് പൈസ പോലെ തോന്ന്ന്നതാ. അങ്ങനൊക്കെയിട്ട് അങ്ങനെ പോകും ഇതാകുമ്പ പിന്നെ ആ ഒരു ആ സയത്ത് അങ്ങോട്ട് കൊണ്ടുവന്നേ എക്സാം ആണെങ്കിലും ബുദ്ധിമുട്ടില്ല സമര ആണെങ്കിൽ സ്കൂൾ വിട്ടാലും. ലീവായാലും നേരത്തെ വിട്ടാലൊക്കെ ഓരെ അങ്ങോട്ട് കൊണ്ടന്നോളും.
പറയും നേരത്തെ വിട്ടണെങ്കിൽ ഓര് പറയിം ഇന്ന് അപ്പൊ നമ്മള് ഉം ഉം അപ്പൊ പിന്ന നമ്മുക്കൊരു സമാധാന.
ഇത് മറ്റ് ബസ്സ് കേറിവരാന്നെങ്കി എന്താ ബസ്സിലൊക്കെ ഒള്ള തെരക്ക്.
ഉം ഞങ്ങ ബസ് കേറ്റും ഉം പ്രയദർശ്നിക്കെണ്ട്. പക്ഷേ കുട്ട്യാളെ കേറ്റൂല ഓല് അതാണ് ലൈൻ ബസ്സിനൊക്കെ പോരുമ്പളേ
ലൈൻ ബസിലൊന്നും കുട്ടിയോള കേറ്റിണ് ഇവറ്റകളെ തള്ളിയിടയാണ് അങ്ങോ ട്ടും ഇങ്ങോട്ടും തള്ളിയിട്ടും പിടിച്ചിട്ടൊക്കെ കാണുമ്പോ ബേജാറായിട്ടാണ് നമ്മളല്ല പൈസണ്ടായിട്ട് കൂടുതല ഉണ്ടായിട്ട് കൊടുത്തായിട്ടല്ല ഈ ബസ്സിലെ തെരക്കും കാര്യങ്ങളൊക്കെ. ആ ലോയ്വെച്ചിട്ടാണ് ഇപ്പൊ ഓട്ടോറൊക്കെ ഏൽപ്പിക്ന്. അതായത് മക്കളൊക്കെ പഠിച്ചു റാഹത്താആകട്ടെ നമ്മളെ ഇഷ്ടപ്പെട്ട മാര്
അതാണ് നമ്മ അത്രേ നമ്മള്ചിന്തിക്ണൊള്ളു. ഞമ്മളിപ്പോ അങ്ങനെ സ്കൂൾബസ്സിനും ഇതിനൊന്നും പോയിട്ടല്ല. ന്നല് ഷിപ്പത്ത കാലം പേടിയാണ്.
ആ നമ്മളൊക്കെ പോയിന് എത്രേ നടന്നിട്ടേയ്ന് പറിം പോലെ ഓ കൊറേ നടന്ന്ക്ണ്. കയ്യ്ണ വരെ നടന്നിട്ട്ന്നാ പോയിക്ണ് അത്രക്ക്പ്പോ രണ്ട്ബസ്സ സ്കെറാനുള്ള ദൂരംണ്ടായാല അത് രസന് കുട്ടോള്ല്ലാരും ഉണ്ടാവും ചെയ്യേനു. എല്ലാരും കൂടെ ജോളി ആട്ട് അങ്ങനെ പോവന് വർതാനം പറഞ് ഇപ്പ അങ്ങനെ ഇല്യാലോ. ഇപ്പോ ഓരോരോ കുട്ട്യാള് അങ്ങനെ ആവുംബോൾ മക്കൾക്കൊരു മടിയാണല്ലോ നട
ആഹ. ഇപ്പ എത്ര എടുത്തായാലും വണ്ടിക്കണ് വിടില്ലേ അല്ലെങ്കിൽ സ്കൂട്ടിമെ കൊണ്ടാക്കി കൊടുക് ക അതാ ഇപ്പത്തെ അവസ്ഥ.
ഇപ്പൊ ഒരു വീട്ടിൽ ആ അതാണ് പറഞ്ഞത് ഒരു നാലാള് ഉണ്ടെങ്കിൽ നാലാൾ നാല് വണ്ടിയുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇന്നെ പോലതോര് പിന്നെ വണ്ടിലാതെ പേട്ച്ചിരിക്കു ണോരൊഉള്ളൂ.
ഉം.
എനിക്ക് പേടിയാണ് വണ്ടിമ്മല്.
വണ്ടി ഒട്ടുമോ?
മം മം എനിക്ക് പേടിയാ ആ സമയം കാ ഫോർ വീലറിൻ്റെ ലൈസൻസ് ഉണ്ട് ട്ടോ. അ നമ്മളപ്പുളുടുക്കൂലാലോ. ഈ വണ്ടി എനിക്ക് ഭയങ്കര പേട്യാണ് ഇക്കക്കാൻ്റെ കൂടെ ബൈക്കിൽ പോവും ഞാൻ പറ ബാക്കിലിരുന്നാ ഞാൻ കേട വരെ എനിക്ക് ഇടുക്കാൻ പേടിയാ.
എനിക്ക് ആപേടി തന്നെ.
ന്നിട്ടെ എല്ലാവരും പറയും ഈ ഫോർ വീലൻക്കഅന്താ സ്കൂട്ടി എട് ക പേടീ അതെഞാന്നറിലൻക് അത് അത് നമ്മൾ വീണ് പോ നമ്മൾ മറ്റേത് ഇത് എന്നാൽ ഒര് ചവിട്ട് കിട്ടാത്തല്ലെ? ഇതൊക്കെ വേഗം മറിഞ്ഞു പോകല്ലോ ഇപ്പൊരു വണ്ടി ആ നമ്മള് റോട്ടിലേക്ക് ഇറങ്ങി ത്തർണാ നമ്മളെ ഇവിടെത്തന്നെ അങ്ങനെ ആക്സിഡന്റ് കഴിഞ കണ് അറിയോ അങ്ങനെ മറിയും ബസ് മേല കൂടെ പോയിട്ട് അങ്ങനെപ്പടുത്ത് ആ ഈ അതാണ് പറഞ്ഞത് ഇത് നമ്മള് ബാലൻസ് ചെയ്ത് ശ്രദ്ധിച്ച് പോയ തിരക്കുള്ള ആളുകളുണ്ട്.
ഉം ഉം.
തട്ടിയിട്ടാലും മതി ഓര് പോണ സമയത്ത് നമുക്കൊന്ന് ബാലൻസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വീണ് നമ്മള് തെയ്യും
ഉം ഈ ഓരോ ബസും ഇതൊക്കെ
ആ അതാ പറഞ്ഞത് നമ്മളക്ക് നമ്മളെ അത്ര ശ്രദ്ധിച്ച് പോലും ബസ്സരിക്കും ഒന്ന് റോഡൊക്ക ഒരുടെ തറവാട്ട്പോലെ ആണ്. പറക്കയാണ് ഒരു ശ്രദ്ധയില്ല. ഓർക്കേ ആ ബസ്സ് മാത്രം ഒരു ശ്രദ്ധിക്കുള്ളൂ വേറള്ളവര് പോവുണ്ടാവും വരുന്നുണ്ടോ എന്ന്
ശ്രദ്ധിക്കൂല അതന്നെ നമ്മള് ബസ്സിൽ കയറിയ സ്പീഡിൽച്ചു പക്ഷെ പുറത്തു നിന്ന് കാണുമ്പോ നല്ല സ്പീഡാ
അല്ല ഭയങ്കര അതാ പറയണത് എത്ര നാളും ഒരുന്ന് ഫേസ്ബുക്കിലായാല അവിടി ഇവിടൊക്കെ ബസ്സേരെ ഒന്ന് തല്ലുണ്ടാക്കിയിട്ടും ബസ്സേരെ പൊടിട്ട് അങ്ങനെ കാണുമ്പോ ഒരു പാവം തോന്നും പക്ഷെ ഒര ഇതുകൊണ്ടാണ്പ്പൊ ചെയ്ക്കുന്നത് ഒരങ്ങനെ ചെയ് ഓ ഓ ആ ടൈമ ആ ടൈമിനള്ള എത്ര ആൾക്കാര ഒരു ജീവൻ കളയണത്.
ഉം അതൊര് നോക്കടില്ലേ ഒക്ക് ടൈ ആണടെ വര് ഉം.
അല്ലാണ്ട് വേറൊന്നോര്ക്ക് അറി അറിയേണ്ട ആവശ്യല്ല്യ. നമ്മളീ റോ വീട്ടില് ഇങ്ങനെ ആളുകള്ണ്ട്, കാത്തിരിക്ക്ണ്ട്, പോണൂണ്ട് അന്നോര് ചിന്തിയ്ക്കൂല. ഓര്ക്ക് ആ ടൈമില് എത്തണം പോണംന്ന്ള്ളൈ
അവിടെയടുത്തന്നെണോ സ്കൂള്?
ആ സ്കൂള് വടെട്ത്തന്നാണ്. കൊർച്ച് പോയാമതി, ഒരു പാലം കേർണ പണിയോള്ളൂ. ആപ്പ ആ ഒരു ബ്രിഡ്ജ് ണ്ടത് കേറി, കേറ്റുംണ്ട് എറക്കുണ്ട്. അത് കേറി എർങ്ങ്യാ സ്കൂളെത്തി. അതിന്റെ സ്കൂളിലത്ത അത് ബ്രിഡ് തിന്റെ താഴെകൂടെ പോണ റെയിലും ക്രോസ് ചെയ്യുന്നു, അതാണ് പേടി. അത് അങ്ങനെ പോവ നേരെ പോവാണെങ്കില് പ്രയാസ് ഒന്നുല്ല്യ ബ്രിഡ്ജൊന്നും കേറി എറങ്ങണ്ട പക്ഷേ റെയിലായേനെക്കൊണ്ട് ഈ മക്കളക്കെ റെയിൽമ്മ കൂടെ വ കേറി പറഞ്ഞേച്ച്ണ്. കൊർച്ചേള്ളൂ കൊർച്ച്ച്ചാൽ കൊർച്ചേള്ളൂ, മുപ്പയിന്റെ ഓട്ടോള്ളൂ. ഒ മിനിമം ചാർജ് മുപ്പതാണല്ലോ. പക്ഷെ, അത്രൊന്നുല്ലേര്ന്ന്, ബ്രിഡ്ജൊന്ന് കേറിയെർങ്ങ്ണ പണിയൊള്ളൂ, പക്ഷെ അതൊരു പേടിയാണ്പ്പം.
ഉം.
അത് മക്കള് മൂത്തോള് പിന്നെ മക്കൾ രണ്ടാമത്തോള് പിന്നെ ബസ്സ്ന് വരും. ഓലൊക്കെ ആദ്യം ഓട്ടോയിലേനി വെ പിന്നോർക്കഅ് ശീലായി. പോയിവര്ണ ആ ബസ്സ്ലാ. ആ സ്കൂള്തന്നാണ് മോന്. പക്ഷെ, ഓളർഞ്ഞ് ഞാങ്കൊണ്ടോവൂല ബസ്സ്ലെ സ്ഥിതിങ്ങക്കർഞ്ഞൂടെന്നും പർഞ്ഞിട്ട് പിന്നെ, ഓളൊക്കെ അങ്ങനെ നിർബന്ധിച്ചു. ഓൾ ടെൻതിലാ. ഓളൊക്കെ ഫോൺവിൾ ലാണ്. മോള് ടെൻത്തിലാണ്. അപ്പോ അങ്ങനെ ഓള് കൊണ്ടോവലാ. പിന്നെ ഓളങ്ങോട്ട് ഓട്ടോലേൽപിച്ചി. അവളറിം ൻക്ക് സമാധാനം, വീട്ടിലിര്ന്നാൽ അത് അമ്മക്കൊരു സ്വസ്ഥതണ്ടാവും.
ഉം, ഒലെവണ്ടി ഓൽക്കെ, ഓൽക്കെന്നെ കെദ്യേടേക്കാരം കേറാന
ആ, അതാണോളുപർണത്, ആ അതാണോള് പർണ ബസ് കേർണ സിതിയൊക്കോള് കണ്ടിട്ടാണോള് മ്മാ എന്തായാലും വേണ്ടില്ല നിങ്ങള് ബസ്സിലേൽപ്പിക്കല്ലീ ങ്ങള് ന്നെൽപ്പിക്കൽ ങ്ങളോട്ടോ ഏല്പിച്ചോളീന്നും പർഞ്ഞിട്ട് ഓള് പർഞ്ഞിട്ട്, അരെ പർഞ്ഞിട്ടുംകാര്യല്ല്യ. അത്രയേണ്ണം ബസ്സില് കേറ ക്കല്ലെ അറിയോള്ളൂ, അത് പിന്നെ ആ അങ്ങനെങ്ങോട്ട് പോര്ട്ടെ വിചാര്ച്ച്. ആരെ പിടിച്ച് കേറിയെറങ്ങിട്ടുണ്ടെങ്കി ആയിരത്തി മുന്നൂർപ്യട്ക്കും.
ഏ ആയിരത്തി മുന്നൂറാലെ ടെ
ആ, ഒരു കുട്ടിക്ക്. ആകെ ഒരിത്തിര്യോ ള്ളേ ഞാൻ പറഞ്ഞീല്ലേ കൊർചിങ്ങോട്ട് കേറിഎർങ്ങ്ണ പണ്യോള്ളൂ. പക്ഷെ, ഓരെ പൈസ ഭയങ്കരാണ്. ആ അതാണ് ഉള്ള പ്രശ്നം. പക്ഷെ അമ്മളട്ത്ത് കൊടുക്ക് കൊണ്ടൊയ് കൊട്ക്കന്നെവാണ്ടേ, ഇത്പ്പ അമ്മള് ഡെയ്ലി കൊണ്ടോവാണെങ്കില് ഓട്ടോക്ക് മുപ്പൊർപ്യൊട്ക്കണം. അങ്ങോട്ട് മുപ്പത്, ഇങ്ങോട്ട് മുപ്പാവുമ്പം അറുവോർപ്യാവൂലേ? അത്ങ്ങനൊര്ക്കൂട്ടി വെക്കാണെങ്കില് അതൊക്കെ തന്നാന്നും പൈസ. ആ ഞാനൊര് ഡെയിലി മുപ്പത് ചാർജാക്കീട്ടെന്നാന്ന് ഇപ്പീ ആയിരത്തിമുന്നൂറ് വാങ്ങ്ന്നത്.
അമ്മളെ വീട്ട്ന്റെവ്ട്ന്ന് ട്ക്കാണെങ്കില് അമ്മ റോ മെയിൻറോഡിലെറക്കാണെങ്കില് നൂർപ്യ കൊർചേ, ആയിര്ത്തി ഇരുന്നൂറ് വാണ്ടീനി. ഇപ്പം എന്തപ്പൊ ആകെ ഇത്തിര്യോള്ളു. ആ അത് ഇത്രിയു അമ്മള് മെനക്കെട്ട് പിന്നെ അമ്മള് മെയിൻറൂട്ട്മ്മമ്മള് പിന്നിം കൊണ്ടയാ അപ്പ ആയില് ഒരു മെൻക്കടാണ്. അപ്പ ങ്ങോട്ട് വന്നൂ ടീതാണ്. ഇമ്മു തെറ്റിയതാ എതായാലും ചെലവാവണ്ടൊക്കെ ചെലവാവണം. അമ്മക്ക് ചിലവാള്ളൊ ക്കെ അമ്മക്കെന്നെ വെര്ണം.
ആ അതെ
എന്നാലും മക്കൾ നന്നായി കെട്ടി പഠിക്കട്ടെ അത്രള്ളു ഓര് പഠിച്ച ഇതാക്കട്ടെ നമ്മളെ പോലൊന്നും ആവണ്ടല്ലോ വിചാരിച്ചിട്ടാ നമ്മളൊന്നും പഠിച് ഒന്നും എത്തില അടുക്കളയിലേക്ക് മാത്രേ എത്തിട്ടുള്ളൂ
അത് ശരിയാ പറഞ്ഞേ നമ്മുക്ക് പഠിച്ചാൻ കയ്യേനു അത് ഷേ നമ്മളൊന്നും ശ്രമിക്കൂലേനി
ആ നമ്മള് പഠിച്ച നമുക്ക് പഠിക്കാനുള്ള താല്പര്യംഇല്ലേനു പഠിപ്പിക്കാൻ വീട്ടാർകെറ്റേ കഴിവുല്ലെനു
ഏ അല്ല പഠിചാലൊക്കെ എവിടെയങ്കിലൊക്കെ എത്തീനു ഷേ അയ്നമ്മൾ ശ്രമിച്ചിലാ
നമ്മള് ശ്രമിചീല ആ പഠിച്ചത് ശ്രമിച്ചതുംല്ല അന്നൊക്കെ ബേം കെട്ടിച്ചുവിടലല്ലേനോ
അ അതാണ് അതാണ് മെയിനന്ന്
ഇന്ന് മക്കളയ്ന് സമ്മ
ഉം ഇപ്പോൽക്ക് പഠിച്ച ഇപ്പ ഇപ്പയ്ന് പഠിച്ചാ ക്കാനും വെജ്ജ പ്പൊ എന്തെങ്കിലും ജോലി പെണ്ണ് പെണ്ണുങ്ങക്കും വാണം എന്തെങ്കിലുക്കെ ഒരു ജോലി
അവസ്ഥയാണ് ഇപ്പോ അങ്ങനത്തെരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ പിന്നെ അയിനക്കന്ന ഇന്ന് ഒരാളെ കൊണ്ട്തൊന്നും കയ്യിണില്ല ന്നാ ആയിക്കോട്ടെ ഞാൻ വിളിക്കട്ടോ